ആഹ് കേക്ക ഇത് കേക്കവാ ആഹ എന്ത് ചെയ്യുന്നു
ആ ഞാന് ഹൗസ് വൈഫാ
ആഹ ശരി
അസുഖ കാണോ
ആഹ അതെ ശരി കുത്ത കുട്ടിയള ഇ ഓ
എന്തോ
നിങ്ങൾക്ക് എത്ര കൂട്ടികളാം
ഒളേ ഉള്ളു
ആഹ ഇ ചെറിയ കുഞ്ഞിയനാല്ല
ഉം മൂന്നര വയസ്
ആഹ്
അവിടെയോ
എനിക്ക് മൂന്നാൾ
എന്നോ
എനിക്ക് മൂന്നാളാ
ആഹ് ആഹ് ആഹ
ആ ഒരാള് എട്ടില് പഠിക്കന്ന് ഒരാരാ ആറിില് പഠിക്കുന്ന ചെറുത് എൽ കെ ജിയില
ആഹ് ആഹ് ആഹ്
ആഹ്
എള്ളാവരും തമ്മി വഴക്കൊക്കെ ഉണ്ടോ
ഉം വയക്കാുള്ളൂ അതുോരെ വയക്ക തീർക്കാനേ നേരള്ളു ആഹ ആ
കഴിക്കാറായോ
എങ്ങനെ
ഉ ഊണ് കഴിക്കാറായോ
ഇല്ലേ ഞങ്ങൾക്ക്ൊന്നും നോമ്പാണല്ലോ ഹലോ
ആഹ നോമ്പ് സമയത്ത് എങ്ങനെയാ ഫുഡന്ന്
കേൾക്കുന്നില്ലേ
കേക്കാം കേക്കാം
എന്താ ചേയ്ച്ചാ
ആ നോമ്പ് സമയത്ത് എങ്ങനാ ഫുഡ്
നോമ്പന് പിന്നെ ഇന്നിപ്പ ഞാന് പിന്നെ കുഞ്ഞിപ്പത്തില്ലല്ലേ അറിയുവ
എന്തോ
കുഞ്ഞിപ്പത്തിൽ അറിയോ
ഇല്ല ഇല്ല അങ്ങനെറി
അത് പിന്നെ മ്മളെ ചിക്കനോ ബീഫോ അങ്ങനെ കുറുക്കി കറി വെക്കൂല
ആ
അത് വെച്ചിട്ട് നമ്മള ഈ മാവ് അരയ്ക്കുന്നില്ലേ ചോറ് ക്കുന്ന അരി കൊണ്ട് മാ വരച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ അരിപ്പൊടിന്റെ മാവില്ല അത്ങ്ങനെ ചെറിയത ഉരുട്ടി ഉരുട്ടിയിട്ട് അങ്ങനെ ചെറിയ പത്തിരി പോലാക്കിയിട്ട് ഉരുട്ടിയെടുക്ക എന്നിട്ട് ഈ കറിയും ഇത് ആവിൽ വേവിച്ചിട്ട് ഇത് രണ്ട കൂടെ മിക്സ് ചെയ്യാം
ഹ ആ
പിന്നെ അതിലേക്ക് തേങ്ങയും കുറച്ച് ചെറിയ ഉുള്ളിയും ഒക്കട്ടരച്ചിട്ട് അതിയിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിട്ട് പിന്നെ നമ്മള ചെറിയ ഉള്ളിയും ഒക്കെ വറവ ഇട്ടിട്ട് അതിലേക്ക് ഒഴിച്ച കൊടുക്കുക ചുവന്ന മുളകും ചെറിയുള്ളിയുടെ കൂടെ വരവട്ടിട്ട അയ്ലേക് ഒഴിച്ച കൊടുക്കും
ഉം ഹും ആ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ടോ
ആ ഉണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇടക്കൊക്കെ ചെയ്യാറുണ്ട് കുട്ടികൾ പൂതി പറയുമ്പോഴക്കെ ചെയ്യാറുണ്ട്
ഉ ആ ഞാൻ ഇടക്കൊക്കെ
എന്താ ഇങ്ങെ വെറൈറ്റി ആയിട്ട് ആ ചെ നിങ്ങളെന്താ ചെയ്യാറ് വെറൈറ്റി ആയിട്ട് എന്തന്നാ ചെയ്യാറ്
വെറൈറ്റി ആയിട്ടൊന്നും പറഞ്ഞില്ല നമ്മള എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ എന്തോലൊക്കെ ചെയ്യത്രേ ഉള്ളൂ
ആ
ഏ റൈസിന്റെ വെറൈറ്റി ഒക്കെ ആ ആ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലെൊക്കെ ചുമ്മാ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയൊക്കെ ചെയും.
ആ ഇപ്പൊ യൂട്യൂബ്ള്ളണ്ട് വചറമൊക്കെ വിചാരിക്കുന്നത്. നോക്കി ചെയ്യാല്ലേ
അതെ അതെ നമുക്ക് എന്ത് വേണും ഉ ഉള്ള ഐറ്റംസ് ക്കേ വെച്ച്
അതന്നെ
ആദ്യമൊക്കെ ചെയ്യുമ്പം പാളി പോകായിരുന്നു ഇപ്പൊ കൊഴപ്പ ഇല്ല അത്യാവശ്യം ഒക്കെ ഒത്തൊക്കെ വരും
അത അങ്ങനെ തന്നെയാണ് ഞാൻ ചെയ്യുമ്പോഴോ അങ്ങനെ തന്നെയ ചിലപ്പഫസ്റ്റ് ഉണ്ടാക്കല്ല ചില സമയത്ത് നന്നായിട്ട് നന്നാണ് രണ്ടാമത് അത് തന്നെ ഉണ്ടാക്കുമ്പോ ചെപ്പം പളി പോകും
ആ ആ
ചെിലപ്പം ഉ പിന്നെ എന്താക്കുന്നൊക്കെ നന്നാവാറുണ്ട് ചിലപ്പം പാളി പോവാറുണ്ട്.
ആ ഹ ഹ ഉം യാത്രയൊക്കെ പോവാറുണ്ടോ ആ ഹസ്ബൻഡ്റെ മോളും ഞാൻ മാത്രേ ഉള്ളൂ
ആ ശരി ഓ യാത്രക്കേ പോവാറുണ്ട് യാത്ര യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾ തന്നെ
ഹും ഹു ആരെ ആ ആ ആഹ ഞ ഇടക്കൊക്കെ പോകവും ഹസ്ബൻഡന്റെ ഫിനാൻസിൽ ഒത്ത എന്തോ
ഏറെ ദൂരമായിട്ടൊക്കെ പോവ
ആ് അത്യാവശ്യംൂരത്തൊക്കെ പോേ ഹസ്ബൻഡ് ഫിനാൻസില ആാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് അങ്ങനെ ലീവ് ഒന്നും കിട്ടില്ല ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ പോയിട്ടങ്ങ വര നിങ്ങ എങ്ങനെ പോവാ
ആഹ് ഞങ്ങള് പോവാറണ്ട് ഞങ്ങള് പിന്നെ ഉമ്മാന്റെ ണാടക കർണാടക അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്കെ പോവാറുണ്ട് പിന്നെ ഈ അടുത്ത് വെക്കേഷന്റെ ആതിരപ്പള്ളി അങ്ങനെയൊക്കെ പോയിരുന്നു
ആഹ് എങ്ങനെുണ്ട അവിടെൊക്കെ കാണെ
അപ്പട്ട് കാണാനൊക്കെ അടിപൊളി പക്ഷെ നടന്നെത്തണം ഭയങ്കര താസ് അന്ന് എത്ത തക്കി നോക്കങ്ങനെ കല്ല് കല്ല് പോലെയുള്ളറ്റം അപ്പൊ അതൊക്കെ ഇറങ്ങി താഴോട്ട് പോ എത്തിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആാണ് താഴെ കെത്തി കഴിഞ്ഞല് ഉ ഭയങ്കര
ഫുഡ് ഐറ്റംസ് ഒക്കെ നമുക്ക് പിടിക്ക എങ്ങനെയാ
എങ്ങനെ
അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ്
ഫുഡ് പിടിക്ക ചിലർക്ക് പിട ല ഒക്കെ കണക്ക തന്നെ നമ്മളിപ്പ നമ്മളെ നാട് വിട്ടു പോയാൽ പിന്നെ ഫ ൊക്കെ നടത്തിയണ്ടല്ലോ ആ ഒരുത് അവിടെ ഉണ്ട്
ഉം ഞാനരു ബാംഗ്ല്ല ഞ ബാ് പോയപ്പം ആ നമ്മ ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലായിരുന്നു
ആ അതാണ് നമ്മ നമ്മടെ നാട് പിന്നെ ഞങ്ങള്ൾ പോകുന്ന സമയത്ത് ഞങ്ങള് ഒരുവിധം ചപ്പാത്തിയും പിന്നെ ബീഫ് ഫ്രൈ ഇല്ലേ ഉണക്കി ഫ്രൈ ചെയ്യുന്ന യാത്രയിലൊക്കെ അങ്ങനെ ആക്കീട്ട പിന്നെ ഉച്ചക്ക് കഴിക്കാൻ ബിരിയാണിയ ഒക്കെ ഞങ്ങൾ ആക്കീട്ട് കൊണ്ടുപോയി പിന്നെ രാത് ഫുഡും കത്തിയന്നത്തതുമാണ് ഞങ്ങള ഇതിന് പുറത്തുന്ന് കഴിക്കേണ്ടി വന്നത്
ഉം ഉ
ഒരുവിധം ദൂരെേ പോകുമ്പോള ങ്ങൾ ഉണ്ടാക്കിയിട്ടാ കൊണ്ടുപ പോവാറ്
കൊണ്ടപകരാ ആ ആ ഞ എനക്ക് ഒട്ടും ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കുുണ്ട ഉണ്ടൊക്കെയ ആായിരുന്നു അതുമല്ല ആഹ നമ്മ നമ്മുടെ അങ്ങോട്ടൊക്കെ ആണെങ്കിലും ആ ചായയൊക്കാ ആണെങ്കലൊക്കെ അത്യാവശ്യമൊക്കെ നമുക്ക്ന്ന്ി പിടിച്ചച്ച് നീക്കാം വെറൈറ്റി മസാല ചായയോ അങ്ങനെ എന്തൊക്കെയോ അവര് പറയണ
ആഹ മസാല ചായയക്കസല്ല ചായയാണല്ലോ
എന്ത
ചായ അടിപൊളിയ അവിടുത്ത ഓക്കെ നാ ആഹ്ല്ലാടരത്തിലും എങ്ങനാന്ന അറിയില്ല ഞങ്ങള്ൾ പിടിച്ചെടുത്തി ചാ നല്ലായില്ല പൊളിയാ
ആഹ ആഹ
അതുപോലെ ഞങ്ങള് പിന്ന ഉമ്മാന്റെ നാട്ടിൽ പോവാണെങ്കിലോ ചായ നല്ല അി പോൊളിയ
നല്ലവല ആ ചിലർക്ക് നല്ല സ്ട്രോങ് നല്ല ചായ കിട്ടും ചിലടത്ത് ഒരു വേറട്ട്സ്റ്റക്ക പിന്നെ ചായയുടെ വില കേട്ടപ്പളാ ഞാൻ ശക്ക് ആഹ
ചലത്തിെ തീരയെ പിടിക്കലേ നമക്ക് ഉ
ചായയുടെ വില കേട്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നേട്ടലുണ്ടായെ അറുപത് രൂപ ഒരു ചായക്ക് അറുപത് രൂപ ഒരു
ആണ ട്ട ഏ ഏ ആണോ
ആഹ ബാംഗ്ലൂര്ല്ലേ
അത് ശരി
റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങി ആ അവിടെ പരിസരത്തുള്ള ഒരു ചായക്കട കെറി ഭയങ്കര ക്ഷീണിച്ചാ പോയ അപ്പൊ ഒരു ചായ കുടിച്ചിട്ട് പോകാലോന്ന് ഓർത്ത് നമുക്കറിയില്ല എങ്ങനെയായിരുന്നു തോന്നുന്നു ഞങ്ങള് അവിടെ പോയി ചായ കുടിച്ചപ്പം ചായ കുടി ച്ച് കഴിഞ്ഞിട്ട് അവരപ്പൊ ഞങ്ങളോട് ചോദിച്ചു. ഹാഫ് ടീ ആണോ ഫുൾ ടീ ആണോ എന്നൊക്കെ ചോദിച്ചു. നമ്മൾ സാധാരണ എല്ലാരും ഒരു ഒരു കപ്പ് ചായന്നൊക്കെല്ലേ പറയാ.
ഉം
അതുകഴിഞ്ഞ് അവിടെ പോയി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് ബില്ല് കൊടുത്തപ്പളാണ്. അറുപത് രൂപ പറഞ്ഞു ഒരു ചായ
ആണോ
ഉം അത്ര അങ്ങനെയാ.
ആഹ് പോറ ങ്ങോട്ട്പോയാ പങ്കയങ്ങള് നമ്മള് കേരളക്കാരാണെന്നറിയുമ്പോ.
ഉം
ആഹ് കൊറച്ചും കൂടെ ഒരിതാ
കൊറച്ച് ആഹ് കൊറച്ച് കൂടെ കൂട്ടിയൊക്കെ പറയും അതുപോലെ ആഹ് ഇതും. നമ്മള് വേറൊരു ഓട്ടോ വിളിച്ച് പോകുവാണെലും അതനുസരിച്ച് റേറ്റ് കൂട്ടും ഇവര്
ആഹ് ആഹ്
ആഹ് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്താവുന്ന ദൂരം ഉള്ളായിരിക്കും ചിലപ്പോ ഓട്ടോ വിളിച്ച്. അവര് ചിലപ്പം വഴിയൊക്കെ തെറ്റിച്ച് വരാ പതിനഞ്ച് പതിനാല് മിനിറ്റൊക്കെ എടുക്കു കറക്കി കറക്കിയേ കൊണ്ടോവൊള്ളു. അപ്പൊ അവിടെ ഉള്ളവരോട് ചോദിച്ചപ്പോ ഒന്ന് മലയാളി മലയാളിയാന്നറിഞ്ഞാലും. ഈ സ്ഥലം ക്ര കറക്റ്റ് ആയിട്ട് അറിയത്തില്ലന്നറിഞ്ഞാല് അവര് ചിലപ്പോ ഇങ്ങനെയിട്ട് ചുറ്റി
ആഹ് ചുറ്റിച്ചോണ്ടിരിക്കും അവര്. പിന്നെ സേഫായി ഞമ്മള് ഞമ്മളെ വണ്ടി പോവാ.
അത് തന്നെ ഓ ഞങ്ങള് ഒരു ഒരു ഇന്റർവ്യൂനായിട്ട് പോയതാണെ അവിടെ
ഓഹ്
നമുക്ക് കറക്റ്റ് പ്ലേസോ അങ്ങനെ ഒന്നും അറിയത്തില്ല. എവിടെയ ചെന്നിറങ്ങണ്ടെന്നോ ആകെ ബസ്റ്റാൻഡ് ചെന്നിറങ്ങിട്ട് മാപ്പൊക്കിട്ട് നമുക്ക് പോവാൻ അറിയുള്ളൂ. അങ്ങനെ പിടിച്ചതാ ഓഹ് ഭാര് ചിലരൊക്കെ ബാംഗ്ലൂർ ന്നൊക്കെ പറയുമ്പോം സിനിമക്കകത്തൊക്കെ കാണുമ്പോ ഭയങ്കര എന്തോ വലിയ സംഭവാന്നൊക്കെ നമുക്ക് തോന്നും.
ആഹ്
ആഹ് നേരി കണ്ട് ഏഹ് മനസ്സിലാക്കിയ്പ്പ്ള വല്യ സുഖവില്ല എന്നാലും ചെലവൊക്കെ കി ഇഷ്ടപ്പെടും ആഹ് ന്നെ ഞാനങ്ങനെ പൊറത്തു പോയ് പഠിക്കാത്ത കൊണ്ടായിരിക്കും ചെലപ്പോ എനിക്കങ്ങനെ തോന്നുന്നി ഇത്
അത് ശരി നിങ്ങളെന്താ ചെയ്യുന്നെ
ആഹ ഞാൻ ഹൗസ് വൈഫാ ഏതുവരെ പഠിച്ചു
ഞാന് ഡിഗ്രി സെക്കൻഡ് ഇയർ വര് സെക്കൻ് ഇയർ ഫുൾ ആക്കിട്ടില്ല ഓണന്റെ കല്യാണോ
അയ്യോ അത് കഴിഞ്ഞിട്ട്ന്നേ
ഇല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോ പഠിക്കാൻ പോയിട്ടില്ല ഞാൻ എക്കണോമിക്സ്
ആഹ് അല്ല അപ്പൊ ഇക്ക്നൂൽ അങ്ങനെ വല്ലോം നോക്കാൻമേലെന്നോ
ഇല്ല ഞാൻ കല്യാണം കഴിഞ്ഞത് പിന്നെ വീട്ടുകാർക്ക് താല്പര്യല്ലാത്തോണ്ട് പിന്നെ അങ്ങനെ നോക്കീട്ടില്ല ഇനിയിപ്പോ ഇനിയിപ്പൊ കൊഴപ്പല്ല ഇപ്പ നോക്കണന്ന് വിചാരിക്കുന്ന് എന്തെങ്കിലും
ഉം ഉം ഉം
ഉം
അപ്പൊ എല്ലാ പെണ്ണുങ്ങളും ഏ സ്വന്തം കാര്യം നിക്കണോന്ന് ആഗ്രഹിക്കുന്നവരില്ലേ
ആഹ് അതെ
ആഹ് ഞാനും ഇങ്ങനെ നോക്കണന്നൊക്കെ ഓർത്തി ആഹ് മഴയൊന്നൂല്ല ആഹ് ഇവിടെ നല്ല വെയിലാ
ആഹ് ഇവിടേം നല്ല വെയ്ലായിപ്പോ എന്നാ ശരിട്ടാ
എന്തോ ന്താ ആവശ്യല്ലക്കെ ആഹ് ശരി ഓക്കെ